ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ടോടാ
ആഹ ഉണ്ട് ഉണ്ട് ഇത എന്തൊക്കെയ വിശേഷം?
ഇരിക്കുന്ന അവിടെ എന്താ വിശേഷ
എന്താ സുഖമായിട്ട് പോണ വീട്ടിലെ ജോലികലൊക്കെ തീർന്നാ
ഒരു വിധമൊക്കെ അവിടത്തെയാ?
ആ തീർന്നുകൊണ്ടിരിക്ക ഇന്ന് ഇവിടെ നേർച്ചയുണ്ട് പള്ളിയിയില് അപ്പൊ അതുകൊണ്ട് ഫുഡ ഒന്നും ആക്കണ്ട
എന്താ ഓ അത് ശരി അല്ലാത്ത പരിപാടി പണിയൊക്കെ കഴിഞ്ഞ രക്ഷപ്പെട്ട്
തീർന്നൊണ്ടിരിക്ക്ണെ പിന്നെ മക്കളുണ്ടല്ലോ എന്തിനാ കൂടൊല്
ആ അത് ശരിയാണ് ആ രണ്ട് പേരുണ്ടെങ്കി അത് തന്നെ വ
ഓ ചെറ്തൊന്ന്ണ്ട് ഒരു മിനിറ്റടങ്ങിയിരിക്കൂല ആയിക്കൊഴിയാണെങ്കി മിന്നാന്ന് കൊ ആ മിഞ്ഞാന്ന് കൊണ്ടൊയി വാക്സിനും വെച്ച്
ഓ
പ്പൊ അത് ഒന്നര ആ നിർബന്ധേര്ന്നു അപ്പൊത് കൊണ്ടൊയ് വെച്ചപ്പോ ന് മുന്നത്തെ വ നെ വാക്സിൻ വെച്ച സമയത്ത് ഒരു ഡോസ് കുറവേരുന്നു അവിടെ മര്ന്ന് അതും കൂടി കൂട്ടി നാലെണ്ണാണ് കിട്ടിയേക്ക്ണെ രണ്ട് കൈയും ര ആ രണ്ട് കൈയും രണ്ട് കാലും ഫസ്റ്റത്തെ ദിവസ വയങ്കര ബുദ്ധിമുട്ടേരുന്നു ഇപ്പൊ ല്ലക്കാളിങ്ങനെ ഓക്കെ ആയി വരുന്ന്ണ്ട്
കാല് തറേ ചവിട്ടുന്
ആ ചവിട്ടിനുണ്ട് ഫസ്റ്റത്തെ റന്ന്ങ്ങട് അന്ന്ങ്ങട് ഒറങ്ങി ഈച്ചപാടെ ഭയങ്കരൊരു പ്രയാസേയിരുന്നു
ആ അതെ കാൽ ചോട്ടാ ഭയ കട എണത്ത് വെക്ക്മ്പഴേ
ഇപ്പൊ പിന്നെ ഓക്കെയ്ങ്ങനെ വെരുന്നുണ്ട്
ആ ഇല്ലേ
ഒതുങ്ങിരിക്കാത്ത ടൈപ്പായോണ്ടേ
ഓ കുരുത്ത കേടാ
ആതോന്റമ്മോ എന്നിട്ടന്താ അവിടെ സ്പെഷ്യല്
ഓ ഇവിടെ രാവിലത്തെ കാപ്പികുടി കഴിഞ്ഞു ഇനിപ്പോ ഉച്ചക്ക് ചോറ് വെന്തിട്ടുണ്ട് കറികള് ഓരോന്നക്കെ ആയിട്ട് വെക്കണം അപ്പൊ ഇന്ന് ഞാറാഴ്ചയല്ലേ അപ്പൊ ചീക്കൻ വേടിച്ചിട്ടുണ്ട് ഓ ഇന്നല്ലേ ആ അപ്പ ചിക്കൻ വേടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ചിക്കൻ കറി ഇണ്ടാക്ക ണം ഇവിടെ എല്ലാരും ഒരു മണിയാമ്പഴേ കഴിക്കത്തോള്ളൂ അപ്പൊ കൊറച്ചും കൂടെക്കെ ഇതാ ഇതായി നമ്മൾ വെച്ചാൽ പോരെയെന്ന് വിചരിച്ചിങ്ങനെ തണുക്കാൻ എടുക്ക വെച്ച ഇന്നലെ വൈട്ട് വേടിച്ചൊണ്ട് വന്നതാ ഉം തണുക്കാനെടുത്ത് വെച്ചേക്ന്ന് ഓ ആ ബിരിയാണ ണി വെക്കാറ്ണ്ട് ഇപ്പം വെച്ചിട്ട് കൊറേയായി ഈ യ ആ അല്ലാണ്ട് എപ്പഴും ഒന്നും വെക്കാറില്ല വല്ലപ്പഴും ഒക്കെ വെക്കാറ്ണ്ട് അതും ബിരിയാണി അങ്ങനെ വലുതായിട്ട് വെക്കാറീല്ല ഫയ്ട്ര
ആ ആ അത് എളുപ്പ വർഷനല്ലേ
അതാ ഫൈഡ്റൈസാവുമ്പൊ എളുപ്പല്ലേ
മോള് ഉമ്മച്ചിക്ക്ഏ ളുപ്പത്തി ഇന്റമോള് പറി മോള്റം ഇമ്മച്ചിക്ക് എളുപ്പത്തിന് വേണ്ടിട്ടാണ് കൊറച്ച് പച്ചക്കറി അരിഞ്ഞിട്ടിങ്ങാണ്ട് വേഗം അരി തിള
ആ അതെ അതെ മറ്റെത് പയ്ങ്കര പാട അല്ലേ അത് മാത്രല്ല ഞാൻണ്ടാക്കിയ അതെനിക്ക് ണ്ടാക്കാൻ അറിയത്തുല്ല യൂട്യൂബിലസം കൊറേ നോക്കി എന്നിട്ട് ഉം പക്ഷെ ചെയ്ത് നോക്കിട്ടൊന്നുംല്ല ദാങ്ങോട്ട് റെഡി ആവുന്നില്ല മറ്റേത വേവിച്ച് വെച്ച് എളക്കി ചൂടാക്കി എടുത്താ പോരെ അ ഇത് വേവിക്കുമ്പോഴത്തേക്ക് വെള്ളം കുഴഞ്ഞ കുഴഞ്ഞു പോകുന്നു
അതെ വെച്ച് ഊറ്റി ഇങ്ങൾ ആദ്യം വെച്ച് ഉറ്റിങ്ങാടാണോ തോ വറ്റിക്കലാണോ ബിരിയാണി വെക്കുമ്പോ
ആ വറ്റിക്യാണ് ചെയ്യുന്നത്
വചൂറ്റി വെച്ചൽ മതി അപ്പൊ അത്രക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല നമ്മളിപ്പോ ഇതിനൊക്കെ ചെയ്യ ഫ്രൈഡ് റൈസിനക്കെ ചെയ്യണ പോലെ തന്നെ നമ്മളെ റൈസ് അതി കുറച്ച് കൊറച്ച് വെ ള്ളംനമ്മൾശ്ര സദാ ചോറ്റ്ഊറ്റിെടുക്കൂല അതുപോലെ കുറച്ച് വെള്ളത്തിൽ കുറച്ച്ധികം വെള്ളം വെച്ചിട്ട് അതിക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഈ ഗ്രാമ്പു പട്ട എലക്കായി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് അരി ഇട്ടിട്ട് ഉപ്പൂ ഇട്ടിട്ട് വേവിച്ചിട്ട എടുക്കുക നമുക്കൊരു ഏഹ് നല്ല നന്നായിട്ട് വേവിക്കരുത് ഒരു ഏകദേശം ഒരു വോവവുമ്പോ ഊറ്റി എടുക്കുക എന്നിട്ട് നമ്മള് അത് പിന്നെ നമ്മൾ ചിക്കന്റെ മേല ചിക്കൻ മസാലന്റെ മേലെ ഇട്ട് റൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിന്റെ മോലെ മോളില് മല്ലിയില മസാലപ്പൊടികൾ നെയ്യൊക്കെ തൂക്കി കൊടുക്ക അണ്ടി മുന്തിരി വറുത്തൊക്കെട്ട് കൊടുക്കുക പിന്നെടു അ എറങ്ങനാക്കിട്ട് ദമ്മിട്ട് വച്ചാ മതി
ഓഹ് അങ്ങനെ വെക്കുമ്പോ കറക്ട് കിട്ടു
മറ്റേതകുമ്പോ നമുക്ക് ചിലപ്പോ ഇങ്ങ് വറ്റിക്കുമ്പോ ചിലപ്പോ കറക്റ്റ് കറക്ട് സ്ട്രക്ചർ കിട്ടുല്ല ഉപ്പ്മാവ് പോലോ ആവും ഉപ്പ്മാവ് പോലെ ഇരിക്കും
ഒറ്റുപോലും വരൂല അങ്ങനെ പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി അതിന് ശേഷം ഫൈറസിലേക്ക് അതാാവുമ്പോൾ ഒരു വിഷം
ആ ഫ്രൈഡ് റൈസിന്റെ പോലെ തന്നെ ഇതും വെചൂറ്റി വെച്ച് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല സുഖമാണ്
നല്ലതാണ് അല്ലെ പിന്നെ ഒരു ദിവസം അത് അങ്ങനെ വെച്ച് നോക്കണം അതാണ് അപ്പൊ ഇനിയുള്ള പരിപാടി ഫ്രൈഡ് റൈസ്മ്മ പിന്നെ ന വിഷമി മിക്കണ്ടല്ലേ വെജിബിൾസ് എല്ലാം കൂ ഒന്ന് വാട്ടി അതിനകത്ത് ചോറും എടുത്തിട്ട് ഇളക്കി ആഹ് ആഹ് ആ അതെ അങ്ങനെയ ആകുമ്പോ അതങ്ങ എളുപ്പുള്ള പരിപാടി ആയതൊണ്ട് അങ്ങനെയെ ചെയ്യും മറ്റേത്
അത് ഏറ്റവും ഇസി ഉള്ളത് ആ അത് ഏറ്റവും ഞമ്മക്ക് ഞ മ്മക്ക് സദാ ചോറ് വെക്കിനീലേറെ ഈസി ആയിട്ടുള്ള വെത്തേട അതാണ് നമ്മള് വീട്ടുകാാര് മാത്ര അണ് ഉച്ചക്ക് അനധിക ആള ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഏറ്റവും ഈസി മെത്തേഡ ആണ് ഞാൻ എന്ത് ചെയ്യാച്ച കഴിഞ്ഞാല്
ആഹ
കുക്കർ വെച്ചിട്ട് നെയ്യുണ്ടല്ലോ മിൽമെന്റ നെയ്യ മിൽമന്റെ നെയ്യ ഒരു ഇത്തിരി ഒഴിച്ചു കൊടുക്കും ആ അതക്ക ഒരു മൂന്ന നാല് ഏലക്കായും പട്ടി ഗ്രാമ്പൂ മാത്രം ഇടും അബേലീഫൂട്ടിട്ട് നമ്മൾ ആ ആ് നമ്മൾ ഒരു ഒരു ഗ്ലാസ് അരിയാണ് എടുക്നെച്ചെങ്കിൽ രണ്ട് ഗ്ലാസ് സ്സ് വെള്ളം ആഹ് എന്നിട്ട് അത് പിന്നെ വെള്ളം തിളച്ച കഴിഞ്ഞാൽ അത് കരിയിട്ടിട്ട് ഒറോറ്റവീസിൽ ഉപ്പ ഇടുക ഒറ്റ വിസിൽ വന്ന കഴിഞ്ഞാ പക്ക ആകവും നല്ല ടേസ്റ്റ്
ആണല്ലേ അത് ഈ അരി നമ്മള് കുതിർക്കുവോ കുതിർത്തിട്ടാണോ എടുന്നത് കൊറച്ചിത് കുതിർക്കും ഇല്ലേ
വെ കുക്കറിൽ വെക്കുമ്പോ അത്ര നിർബന്ധമല്ല കുതിൽ കുതിർു കഴിഞ്ഞാൽ ഒന്നുകൂടെ സോഫ്റ്റ് ആാവും
സോഫറ്റാവും ഓഹ്
കുറച്ചാളുകൾത് നടക്കുള്ളൂ ഇത്
ആഹ്
കഴഞ്ഞാൽ നമുക്ക് റൈസ് കുറവാക്കാറ് മറ്റിന്റെ പോലെ പെരുക്കണ്ടാവില്ല നമ്മള് മറ്റേ സാധാരണ ഒക്കെ രീതി അത്ര പെര്ക്കെണ്ടാവൂല
ഓഹ്
ക്കെ ഈസി ആയിട്ട് ഒരു നായയിരിട്ട കഴിഞ്ഞൽ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കും ണ്ടാവും ഇവിടെ ഞാനും മോളും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡറ് പുറത്താണ്
പർത്താണ് ഓ അപ്പൊ വന കൊഴപ്പ ഇില്ല അവ രണ്ടുപേരല്ലേ ഉള്ളൂ
രണ്ടു പേരള്ള മോന് ആ മോന് പിന്നെ ചെറിയ കുട്ടിയല്ലേ ആയിട്ടല്ലല്ലോ ആ ഞ ഞങ്ങൾക്ക് അധികമുള്ള പരിപാടി അതാ പെട്ടെന്നേ
ആ അത് തന്നെ പണിയെല്ലാം പെട്ടെന്ന് ഇന ആ ഇത അവിടെ ആയതുകൊണ്ട് പാതി മുക്കാ പണിയും കുറഞ്ഞല്ലോ അധികം അങ്ങനെ കറികളൊന്നും വെക്കണ്ടല്ലോ
ഓ
കുഞ്ഞിന് ആവശ്യംള്ളത് മാത്രേ ഉണ്ടാക്കിയാൽ പോരേ അതിെ നമ്മള അത് കഴിച്ചോളൂല്ലോ
അട്ടി ഒപ്പിക്കലാണ് ഇന്നലെ വൈകുന്നേരം ഇതേപോലെ ചോറ് കുറവന്ന് ഇനിയിപ്പ എന്താ ചെയ്യ ചെയ്യാം എന്ന് ഇന്നട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പ ന ഫാക്ടറിയാണ് അപ്പൊ പൂസൊക്കാട മേക്ക ചെയുന്നുണ്ട് അപ്പൊ ഇന്നല താത്ത വന്ന് അണ്ട് ഇല കൊറച്ച് എക്സ്ട്രാ ഉണ്ട് അപ്പൊ മേഘല്ലേ പച്ചക്കറി നൊക്കെ എഞ് കുട്ടി എ കുറച്ച് മണേസം ഉണ്ടാക്കി വേഗം ഷവർമ ഉണ്ടാക്കി
ആ അതാണ്
മക്കക്ക മക്കക്കെ എന്തെലും പട്ടിയോ ആ നമക്ക് കുട്ടിക നമ്മള വെജിറ്റബിൾസ് നേരെ ചൊവേ ഉപ്പേരി വച്ച കൊടുത്താലോ അതാക്കിലോ കഴിക്കും ല്ല അപ്പൊ ഞാന ഇങ്ങനെ വർമ ഉണ്ടാക്കും വേണ്ടിന്ന അറിയോ എല്ലാ ബജ സച്ചഴിഞ്ഞാല് കാബേജ് ക്യാരറ്റ് കുക്കുംമ്പർ ഉുള്ളി ഇതൊക്കെ നന്നായിട്ട് പിന്നെ നമ്മളെ ഇതിലി സോപ്പ ഇട്ടണോ ചെറുതോ രിഞ്ഞെടുക്കും
ഓക്കെ ആ ആ
നമ്മളെ മയോണേസ് നമ്മള് പച്ചമുട്ട വെച്ചിട്ട് ഉണ്ടാക്കും മട്ട മുട്ടന്ന പ ഉോ
ആ പുഴങ്ങി ആ അത് ഈ വ ഞാൻണ്ട് അത് എല്ലാം കൂടി ഇഡലിക്കുട്ടത്തി വെച്ച് ആവിയറ്റ പുഴുങ്ങിട്ട് ഇണ്ടാക്കുന്നത്.
പുഴുങ്ങും അതക്കൊരു രണ്ട മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ. ഇതിരീ ഒത്തിലി കോലും പിന്നെ അതുപോലെ അണ്ടിപരിപ്പില്ലേ അണ്ടിപ്പരിപ്പ് കുതിർക്കതും കൂട്ടി അരച്ച കഴിഞ്ഞാല് കുറച്ച് തൈര് അയച്ചു കൊടുത്താൽ മതി നല്ലടിപൊ ടസ്റ്റ് കട്ടും. നകു ഹെൽത്തിയാണ് പിന്നെ മറ്റോ
ദോഷ
അപ്പൊ ഇനെ ഇങ്ങനന്ന ഇതാക്കും എന്ന ചെയ്യ
ഉ
പിന്നെ മണേസ് കണ്ടഴിഞ്ഞാൽ മക്കൾ നല്ലവണ്ണം കഴിക്കുകയും ചെയ്യല്ലോ?
ആ അതെ പിന്നെ അപ്പൊ ഇത് രണ്ടും നമുക്ക് ഉണ്ടാക്കാ ന ലിസ്റ്റ് എന്റെ അടുത്ത ബിരിയാണി വിജയകരമാ
അന്ന് ശ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണ്ട്.
ആ തീർച്ചയായിട്ടും ഞാനത് ഇങ്ങനെ ക യൂട്യൂബിലെല്ലാം നോക്കുമ്പം അവര് ചിലപ്പോ ഇത് ഇട്ട് വെക്കും. പക്ഷെ ഞാൻ എനിക്കത് ഒട്ടും പറ്റാത്തൊരു കാര്യ രണ്ട് മൂന്നന്ന് വടം ട്രൈ ചെയ്തു പറ്റിയിട്ടില്ല പിന്നെ ഞാൻ അതിന്റെ പുറേ പോയതേയില്ല
ഉം ആദ്യം കൊറച്ച് ക്വാണ്ടിറ്റിൽ ചെയ്ത് നോക്ക പിന്നെ നമുക്ക് കൂടുതല് ആക്കിയൊക്കിയ മതി
കൂടുതലാക്കി നോക്കുക ആദ്യം കുറച്ചരു നായരി ലങ്ങാനും ഉണ്ടാക്കി നോക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ. ആ അതെ അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഇതിനി ഉണ്ടകുന്നതാണ്. ഇന്ന് ഇനിയിപ്പം പറ്റില്ല ഇനിയിപ്പം രണ്ടു ദിവസം കഴിയട്ടെ ഇന്ന് പക്ഷെ അനിക്ക് ചിക്കൻ നമുക്ക് അധികം ഇനി മേടിക്കാൻ പോകണ്ടായിരുന്നു.
ആഹ് എന്തായാലും രണ്ടു ദിവസ കഴിയട്ടെ?
ആരാഴ്ചഴിട്ട് കഴിഞ്ഞ അടുത്തഴ്ചയക്ക ആയിട്ട അത് ട്രൈ ചെയ്നോക്കിയൽ മതി.
ആ അടുത്തെ സൺണ്ടേക്ക് നമുക്ക് സ്പെഷ്യല്.
ഫ്രൈഡ് റൈസിന്റെ പോലെ തന്നെ ഏറ്റവും എളുപ്പമുള്ള പശം മന്തി.
അക പാടൊ ഞാൻ ഫുള് ബൈഡ്രസിലേക്ക്ങ്ങ് ഒതുങ്ങും കാര്യം എനിക്ക് എളുപ്പമണി അതായിരൂനു.
ആഹ് ഞാൻ ഇനി എല്ലാം ട്രൈത്ക്കും ആ എല്ലാം ട്രൈ ചെയ് തോക്കും. അത്യാവശ്യം കൊഴപ്പില്ലാതെല്ലാം ഉണ്ടാക്കും. ഉ പിന്നെ ഞങ്ങൾഇപ്പോളണ്. മാറിയത് മറ്റേ തറവാട്ട് വീട്ടിലായിരുന്നു. ഞങ്ങരു പതിനഞ്ച് ഇരുപത് പേരിന്റെ അടുത്തുണ്ടായിരുന്നു വീട്ടിൽ. അപ്പൊ പിന്നെ അത്യാവശ്യ കൊഴപ്പില്ലാതെല്ലാ ഫുഡ് ഉണ്ടാക്കും. പഠിച്ചു ഉ ആ എല്ലാർക്കും കൊടുക്കണ്ടേ?
ഉം ഉം
മക്കൾക്ക് ആ മക്കൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അധികം വിട
ഈ കപ്പ്‌ ഐസ്ക്രീം മസാലയാണോ ഈചി ചിക്കമ്മിന്റെ മസാലയല്ലല്ലോ യൂസ് ചെയ്യുന്നത്.
എന്തിനന്.
മന്തിക്ക്.
അല്ലല്ല മന്തിക്ക് മാഗി ക്യൂബ് ഇല്ലെ?
ആഹ
മാഗി ക്യൂബ് പിന്നെ അതുപോലെ തന്നെ മന്തി മസാല പിന്നെ ചെറിയ ജീരകം പൊടിച്ചത്
ചെറിയ ജിരകം. ഇല്ലേ
ല്ല അ അത് പൊളിച്ചത് പിന്നെ ക്യാപ്സിക്കം മലീ ഐറ്റംസ് ഒക്കെ കൂടെ ഇതൊന്ന് ഉള്ളി ഒക്കെ കൂടെ ഒന്ന് മിക്സ്. മിക്സ് ആക്കിയിട്ട് അതിൽ ചിക്കനിട്ട്ങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ന്നിട്ട് അതിന്റെ മോൾക്ക് കുറച്ച്റൈസ് കുക്കറിലാണെചെങ്കി റൈസ് ഒരു പകുതി വെന്തിട്ടായിക്കിട്ട് ഒരൊറ്റ വിസില് കൊടുത്ത മതി.
ഉം ഉം ഉം അപ്പൊ അതും, അത് നോക്കട്ടെ, ഏതാലും ബിരിയാണി ഒണ്ടാക്കട്ടെ.
ആ ഓക്കെ എന്നാ ഞാൻ വിളിക്കാട്ടോ. ഹലോ
ആ ഹലോ
എന്നാ വിളിക്കാട്ടോ.
ആ ശരിയടാ.
ഓക്കെ